ഹലോ
നടക്കാൻ പറ്റ്ണ്ടോ
ആ കേക്ക്ണ്ട്
എന്താ ഫുഡൊക്കെഴിച്ചോ
ഫുഡ് കഴിച്ചു ഇയാള് കഴിച്ചോ
ഓ നമ്മള് കഴിച്ച് എന്താ ഫുഡ്ന്ന്
ഫുഡ് സാധാരണ ഫുഡ് പിന്നെ
മഴ ഇണ്ടെന്ന്
മഴ ഇപ്പല്ല നേരത്തെണ്ടേനു
ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ ഇന്ന് ഇപ്പം മയക്ക്ലേശം കുറവെണ്ട്
ആ അങ്ങനെ തന്നെ വരും
ആ വേറെന്തൊക്കെയാ ഓ ഫുഡൊക്കെ കഴിച്ച് കെടക്കൂലെ ഉച്ചക്ക് കെടക്കുവോ
ആ കൊറച്ച് നേരൊക്കെ കിടക്കും പിന്നെ മോള് സ്കൂൾന്ന് വരുമ്പോ പിന്നെ അ അലാറം വെ ക്ഷീണിച്ച
അത്ശെരി
സ്പെഷ്യൽ ഫുഡിന്
സ്പെഷ്യൽ ആയിട്ടൊന്നു ഇല്ല ഇന്ന് ബീഫാണ് അവിടെന്താ
ഇവിടെ ബീഫ്ഒന്നുല്ല പിന്നെ ബീഫ് പറ്റൂല്ല ചെല് ടൈംലിക ചെല ടൈമില് കൊഴപ്പൊന്നില്ല അലർജിന്റെ ഒരു ഇതെണ്ട്
ഓ ഓ ആ ചിലവർക് കൊത് കേക്കാലോ
ആ
പിന്നെ എന്തൊക്കെ മക്കള് വരില്ല സ്കൂൾട്ട് വരാനായില്ലേ?
ആ
അ പിന്നെ മായായിട്ട് വെള്ളമൊക്കെ കൂടിയോ കിണറല്ലേ സ്വന്തായി
എന്നാനണ്ടട്ടപ്പ വെള്ളം കൂടിയിന് നല്ലണം കടന്ന വീട് പടുത്താണ് അപ്പോ പിന്ന
വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് ട്ടുണ്ടോ
ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ട്ല്ലാന് മഴ പെയ്താല ഒന്ന് കൂടെ കെക്കുന്ന നറയും നമുക്ക് കൈകൊണ്ട്ിങ്ങനെ കൈ കൊണ്ട് വരാൻ മാത്രാ
വീട്ടിലിരിക്കാ ആഹ തോടുണ്ട് കോളൊണ്ട് എടുക്ക അ ഇരണ്ട
അഹ് അഹ്
അണക്കെട്ടൊക്കെപോലെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കുളത്തി തന്നെ
ആഹ
കൃഷി കൃഷിയനെ ഇതൊന്നല്ല പിന്നണ്ട്
ആഹ ആഹ
അ അവിടെ
ഇവിടയും കൃഷിയൊന്നുംല്ല അയിനുള്ള സ്ഥലപരിമിതി ഇല്ല എന്ത് സാധനം കടയിൽന്ന് വാങ്ങും പച്ചക്കറികളൊക്കെ
ഉം പിന്നെ ന അ നടയണം അങ്ങനെ ചെയ്യണ്ടാവില്ലേ
എന്ത്
എന്നട്ടങ്ങ
ആഹ അതല്ല അയിന് സ് സ്ഥലല്ലാത്തോണ്ടേ
ആഹ
ചെടികളൊക്കെ വളർത്ത്ണ്ടോ?
ചെടികള് അങ്ങനെ വല്ലാതൊന്നല്ല. കൊർച്ചൊക്കണ്ട്.
ആ ഇൻക്ക് ചെടികള് ണ്ട്. കൃഷിയ അങ്ങനെല്ലാ ചെടികള് അങ്ങനെ എവിടെ വീട്ട് കണ്ടാലും ചെടി വാങ്ങിക്കൊണ്ട് വന്ന്. ചെടി കൊഴിച്ചിടുന്ന അങ്ങനെ ഇഷ്ടാണ്- കൃഷി നമ്മള എന്താ വാണ്ടി കടയി പോയി വാങ്ങ-
ആ താല്പര്യം അങ്ങനെയാവൂല്ലേ?
ആഹ അതാണ് താല്പര്യം-
ആഹ് -
അത് നമ്മള് ഉണ്ടാക്കികയ്യുമ്പോ അങ്ങനെ പൂവൊക്കിടുമ്പോ നമ്മുക്ക് കാണുമ്പോ രസമാണ് അത്ങ്ങനെ നോക്കി നിക്കനെ-
ആഹ്
പിന്നെ വേറെന്താ ടൂറൊക്കെ പോവാറുണ്ടോ?
ടൂറ് പോവാറൊക്കെണ്ട് ടൂറിപ്പോ പോയി വന്നിട്ടേയുള്ളു
വെക്കേഷനില് പോയില്ലേ
വെക്കേഷൻ പോയിട്ടില്ല ഇപ്പോ പിന്നെ ഞായറാഴ്ച പോയിന്ന്-
ആ ശരി-
ഒരീസം അവിടെ നിന്ന്കാണ്ട് തിങ്കളാഴ്ച ഇങ്ങഡ് പൊന്നു-
റിസോർട്ട് ഇടക്കെ-
ആ റിസോർട്ട്- കക്കാടം പുഴ കക്കാടം പോയാലെ ലെ-
ഓ ഓ-
അവിടെ റിസോർട്ടിൽ
ആ വൺ ഡേ സ്റ്റേ ചെയ്തില്ലേ
ഉം ഫുഡൊക്കെ അവിടെ കിട്ടുവോ
രാവിലത്ത കിട്ടും രാത്രി ത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ണ്ടാക്കണം നമ്മള് പുറത്തുന്ന് ഓലോഡ് പറഞ്ഞ ഏൽപ്പിച്ചാൽ മതിഓൽ കൊണ്ടന്നരും
അ യ് ശരി നമ്മുക്ക് ഇണ്ട ക്കാനുള്ള സൗകര്യം ഉണ്ടോ
ആ അതൊക്കെ ഉണ്ട് ഞാന് എന്റെ കുട്ടിക്ക്പ്പോ അവിടുന്ന് രാ രാഗി ഒക്കെ അങ്ങനെണ്ടാക്കി കൊടുത്തു പിന്നെ അത ചോറക്കെ മിക്സിലിറ്റ് അരച്ച അങ്ങനെ ഞാൻ കൊട്ത്തീന് അയ്നോക്കെ പറ്റും
അയ്ശരി
എന്താ വേറെ ടിമും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഭാഗത്ത് ഉള്ളത് അവിടെ എത്തിപണ് കണ്ടത് അ ആ ഒലക്കേങ്ങനെ പോലെന്നെ സാധ കൊണ്ടന്ന്ങ്ങാണ്ട് ഓലെന്നെ ണ്ടാക്കി മന്തി ഒക്കെ
അല്ലെങ്കി ഓർഡർ ചെയ്താ അവ്ട്ന്ന് ക് ലേ
ആ അല്ലെങ്കി ഓർഡറെയ്യാ അല്ലെങ്കി മ്മള് ണ്ടാക്ക ഓല് ഇണ്ടാക്കിയത് മന്തി നിങ്ങെ സാധനൊക്കെ കൊണ്ടന്ന്ണ്. ന്ത്
അ ആ
അങ്ങന ണ്ടാക്കി.
അവിടെ ന്താ കാണാനൊ ക്കണ്ടോ എന്താ സംഭവം പാർക്ക കു
ആഹ അ അവടെ ആ അതാ കൊടികുത്തി മലല്ലേ.
ആഹ
ആ അതിനൊക്ക പോയി മഴ ആയൊണ്ട് ശരിക്കും പോവാനൊന്നും പറ്റില്ല ന്നാലും ഭയങ്കര തെരക്കാണ്.
ആ ഏത് ടൈമില് പോയാലും അവ്ടെ തെരക്കാണ്.
കാലൊക്കെ പോഴപ്പം കൊഴപ്പൊന്നില്ല ക്ഷെ ങ്ങട്ട് എറങ്ങാൻ മഴ പെയ്തിട്ടെ മണ്ണല്ലെങ്ങനെ വൈ കയിഞ്ഞാണ്ട്
ആ അത
തന്നെത്താത്തേ അങ്ങനെയ്
ആ ഞങ്ങളും പോയിരുന്നവ്ടെ റിസോർട്ട് ട്ത്ത് നിന്നിട്ടില്ല പോ പോയ്യോ ഒകൊന്ന്ങ്ങനെ കണ്ടു ജസ്റ്റ് ഒന്ന് കണ്ടു പോന്ന്
മ് ആ രാവിലെ പോവ്വാണെങ്കിന്നെ അഴഞ്ഞി ഒരൂസം ന്താ എന്റെ ഫ്രണ്ടും വൈഫുംണ്ടേനി. ഞങ്ങൾ ചെയ്യണന്ന് പറഞ്ഞ്ങ്ങാണ്ട്
ആ
അങ്ങനെ പി മഞ്ച് പോയ്തേനു.
അങ്ങനെ നിക്കുമ്പ അതോരസാണ് പോയ് പോര്ണ് അവിടെ ഒരു ദിവസം നിക്കും പോവല്ലേ രസാണ്
ആ നമ്മുക്കൊരു ഫ്രീ കിട്ടാണല്ലോ നിക്കുമ്പോ ഷീണ ന്ന് മാറും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്രയാകുമ്പോ നല്ലവോണം ഷീണിക്കും ചെയ്യും
എന്നും വീട്ടിലാവുമ്പോ എടക്കൊന്ന് ഒരു ചേയ്ഞ്ചൊക്കെ വേണ്ടേ വേറെ എവിടേം പോവലുണ്ടോ ഊട്ടി മൂന്നാറൊക്കെ പോയതാ
മൂന്നാറൊന്നും പോയിട്ടില്ല ഊട്ടിയൊക്കെ പോയി ഊട്ടിക്ക് കൊറച്ചായി പോയിട്ട്
അ അ
അവിടൊന്നും കൊഴപ്പൊന്നില്ല ഇപ്പൊ പിന്നെ തണുപ്പാവുല്ലോ കാലാവസ്ഥ മഴയായാലും
ഊട്ടി നല്ല കാണാം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്
ആ ഫോട്ടോസൊക്കെടുക്ക ആ ഫ്ലവർ ഷോ ഒള്ള ടൈമിലാണെന്നുണ്ടെങ്കില് ഒന്നും കൂടീം
ഞങ്ങള ആ ടൈമിലാ പോയിരുന്നേ ഫ്ലവർഷോള്ള
ആ ഞാൻ രണ്ടു പ്രാവശ്യാ ഊട്ടി പോയത് പക്ഷേ രണ്ടു ആ ടൈമ അല്ലാത്ത ടൈമിലാ പോയത്
ഓ
ആ ടൈം ആകുമ്പോ നല്ല രസാണ് പറയുന്ന കേക്കാം പിന്നെ ഫോണിലൊക്കെ ഇങ്ങനെ ഫോട്ടോ കണ്ടിരിക്കുന്നൂന്നല്ലാതെ നേരിട്ടങ്ങനെ കണ്ടിട്ടില്ല എങ്ങനെ രസ്സൊണ്ടാവും നല്ല രസ്സൊണ്ടാവും
നല്ല രസ്സാണ് കാണാന് ഫ്ലവറ് കൊണ്ട് കാര്യായിട്ട് ഫ്ലവറ് തന്നെയാണ്
ആ ഫ്ലവറ് കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ഇണ്ടാക്കിയല്ലേ ആ
കുട്ടികൾക്കൊന്നും പോയാല് പാർക്കൊ ന്ന ത്തൊണ്ട് ഓർക്കൊന്നും ഇഷ്ടപ്പെടൂല്ല അങ്ങനെ ജസ്റ്റ് ആ
പിന്നെ പിന്നെ വേറെന്തേലും ഉണ്ടോ പുതിയതായിട്ട് എനിക്കറിയൂല്ല
അതൊക്കെന്നെയാണ് കാര്യായിട്ട് നമ്മുക്ക് കാണാൻ നല്ലത് ണ്ട് മക്കൾക്കൊന്നും ഇഷ്ടപ്പെടൂലാ ഓർക്ക് വെള്ളത്തി ചാടലും
ആ പാർക്കുകളൊക്കെ വേണ്ടിരുന്നു ഊഞ്ഞാലായിട്ടും പതിന അങ്ങനെയൊക്കെ വണ്ടേ
ആ
മക്കളൊക്കെ എപ്പഴാ വരാ സ്കൂള് വിട്ട്
ഒരാളേ ഒള്ളു എനിക്ക് ഓൻ നാലു മണിയാവും വരാന്
ആ
ങ്ങളെ ഇന്നെപ്പളാ വരാ
എന്റതും മോള് മോള് മോള് തന്നെ
ആ
ആ ഓരോ ടൈമിനനുസരിച്ചാണ് വണ്ടി ഫസ്റ്റ് ട്രിപ്പ്‌ സെക്കൻട്രിപ്പ്‌ അങ്ങനൊണ്ട് ഓരോരോ ആഴ്ച അങ്ങനെ മാറും ടൈമ്
അത് ശരി ഫുഡെന്താ കൊടു ക്ക മോള് വരുമ്പോ ചായാ ചോറോ
അത് ഞാൻ കഞ്ഞിയാ കൊടുക്കലയിന് വക്ഷണം കഴിക്കൂ മടിയെന്ന് എൽ കെ ജി ലായ അപ്പോ അ പിന്നയു കെ ജിയണ്ട് കുഴപ്പൊന്നില്ല ഭക്ഷ്ണൊക്കെ കഴിച്ച് ക്കാണ്ട് കഴക്കലിണ്ട്ന്നൊക്കെ പറഞ്ഞു പിന്നെന്തേലും എന്താ പായോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കി കൊടുക്കും ഉം എന്തെലൊക്കെ അങ്ങനെ സുഗാണ്
അ ശരി
മോനന്താ കൊടുക്കാ
അവനെന്താ രാവിലെ എന്താ ചായക്കടി ഉണ്ടാക്കിയ ഓന് പറ്റി പൂരി ചപ്പാത്തി അങ്ങനത്തൊക്കെ ആണെങ്കി ഓൻ കഴി ക്കും അല്ലെങ്കിൽ പിന്നെ എന്തേ ജ്യൂസ് അടിച്ചു കൊടുക്കും
ആ
ചോറ് തിന്നൂല ചോറ് തിന്നാൻ ഇഷ്ടല്ല
ആ ഇവക്കും അങ്ങനെത്തന്നെഭക്ഷണം കഴിക്കാനൊക്കെ മടിയാ വാരിക്കെ കൊടുക്കണം
ആ ആ അതന്നെ
ഉം സ്കൂൾന്ന് തിന്നല്ണ്ട്ന്ന് പറഞ്ഞ് പിന്നെ കുട്ട്യാളൊപ്പക്കെ ഇങ്ങനെ നിന്ന കണ്ടങ്ങനെ ശീലാവല്ലോ
ആ ആ ആ
മതി അതിനെ ഇടത്തെ കൈ കൊണ്ടാണ് എന്താ പാട്
ആഹ ശരി
എങ്ങനെ വലത്തെ കൈക്ക ആക്കി യൊട് അറിയാതെ ഇടത്തേ കഴിക്കെന്നെ പോവും അങ്ങനെ
ഇപ്പ മഴപെയ്യുന്നുണ്ടോ
ഇല്ല ഇപ്പ മഴ ഇല്ല ഹസ്ബന്റ് ജോലിക്ക് പോയോ
ഹസ്ബൻഡ് ഗൾഫിലാണ് ആരുല്ല ഞാൻ ഒറ്റക്കാണ് ഫോൺ വിളിക്കും അതാണ് പിന്നെ അല്ലാതൊന്നുല്ല
മഴയായിട്ട് ഡ്രസ്സൊന്നും ഉണങ്ങുന്നണ്ടാവി
ആഹ അതാണ് മഴയായ പിന്നെ മെഷീനിലൊന്ന് കറക്കി ഇടും ഒന്ന് ഉണക്കി ഇട്ടാല് പിന്നെ ജസ്റ്റ് അകത്ത് അല്ലെങ്കിൽ ഷീറ്റിന്റെ ചുവട്ടിലോ
സുഖാണല്ലോ റൂമുക്കൂടെക്കെന്ന് വിരി
ആഹ് അതാപ്പോ ചെയ്തേ റൂമില് വിരിച്ച് വെക്കണം ആരുഇല്ലലോ വേന ഒറ്റക്കെല്ലന്ന് കരുതിയാ ആരെങ്കിലും വരുമ്പോ ഒരു മോശാണ് അകത്ത് അയലൽ വെക്കാൻ
ആ അത് ശരി ഈ മിഷോയിലോക ഉണ്ടല്ലോ ഈ ഐസ് വെക്കാൻപറ്റുന്ന സാധനം
ആ ഇപ്പൊ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ
പിന്നെ അയിൽ കിട്ടിയ പാടുകൾ ഒന്ന ഉണ്ടാവില്ലല്ലോ ഈ ഒട്ടിപ്പല്ലേ
ആ ശരിയാ ഇപ്പം മഴ ഉണ്ടോ അങ്ങട്ട്
എപ്പം മഴ ഇല്ല
എപ്പം കുറവുണ്ടല്ലേ മഴക്ക് ഇന്നലെ നല്ല മഴയായിരുന്നു അല്ലെ അ വിീഞാാം മ് കോഴിക്കോട് ജില്ലക്കൊക്കെ ഇന്നലെ അവധിയായിരുന്നു.
ആ റെഡ് അലർട്ട് തന്നെ
ഓ പിന്നെ വേറെതൊന്ന
വേറെന്താ പ്രത്യകിച്ച്ചൊന്നല്ലാ യിക്കോട്ടല്ലേ അല്ലെ
എന്നാ ശരിട്ടോ ഓക്കെ